കേക്കാവോ
ഹലോ കേക്കാം കേക്കാം
ഉം ഹും
ആഹ് എന്താ പേര് ആഹ് ഇപ്പേട്ടിരിക്ക്ന്ന്
ഉം
ആഹ് ഞാന് സ്റ്റുഡെന്റാ നേഴ്സിങ് പഠിക്ക്യ
നേഴ്സിങ്ങാ ആഹ് ഹാ ഹാഹ് ഞാൻ ഹൗസ് വൈഫാണ് ആഹ് എത്ര വർഷം ആഹ് ഉണ്ട്ണ്ട്ണ്ട് ഒരെണ്ണം
ആഹ് ഞാന് സെക്കൻഡ് ഇയറ്
സെക്കൻഡ് ഇയറ്ല്ലേ എങ്ങനെണ്ട് പഠ്ത്തൊക്കെ
പഠ്ത്തം കൊഴപ്പല്ല ഓരോ സമയം പാടായി പാടായി കേറിക്കൊണ്ടിരിക്ക
ഓ
അത് പിന്നെ എല്ലാ സെമ്മിലും എളുപ്പമായിരുന്നു കഴിഞ്ഞ രണ്ട് സമ്മക്കെ ഈ സെ മമ്കുറച്ച് പാടാ
പാടല്ലേ ആ പ്ലേസ്മെന്റ് ഉള്ളതാണോ
പ്ലേസ്മെന്റ് ഈ കോളജില് ഇല്ല പിന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് വഴിയൊക്കെ കിട്ടിയാ കിട്ടി പിന്നെ നമ്മള് നമ്മളായിട്ട് കേറി ചെന്ന് നോക്കണം കാരണം ബാംഗ്ലൂരൊക്കെല്ലേ അപ്പൊ എല്ലായിടത്തും ഒന്നും നമ്മള് ബാംഗ്ലൂരാ കേരളം പോലല്ലോ ഭയങ്കര പാടാ പ്ലേസ്മെന്റ് ഒന്നും ഒരു ഉറപ്പില്ല ഒരു കോളേജിലും ഭയങ്കര വല്യയ ഇൻസ്റ്റിറ്റൂട്ടിലെല്ലാം പഠിക്കണം
ഓ അപ്പൊ ഒത്തിരി ഫീസ് ആ ഹ ഹ നന്നായിട്ട് പഠിപ്പിക്കൊക്കെ ചെയ്യുമോ അവരെ
ആ പഠിപ്പി ര് കുഴപ്പമില്ല പക്ഷെ ക്ലിനിക്കിലൊന്നും വല്യയ ഓളമില്ല
ഇല്ലല്ലേ അവർക്കായിട്ട് സ്വന്തമായിട്ട് എന്തോ
ഇവിടത്തെ ജേച്ചിവിടന്ന് ഇവിടെ ഹോസ്പിറ്റല ഇല്ല ഇത് കുഞ്ഞൊരു കോളേജാ വാനസാ എന്ന് പറയേ
ഓഹോ ഹോ ഹോ ഓ എൻ ന്റെ ഒരു സുഹൃത്തു ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്
ആണോ ഇങ്ങോട്ടൊന്നന്ന് വരണ്ടന്ന്പറയ് ഈ കോളേജില് വേറെ എവിടെങ്കിലുംനല്ലേടത്ത്
ഹും ഹും ലാഭ വല ഇതല്ല ഉള്ള ഇടത്തേ സ്നേഹ എന്ന് പറഞ്ഞ ഒരു കോളേജ് അവിടെയാണോ
ആ ബംഗ്ലൂരു ആ ബാഗ്ലൂര് ചുമ്മ ചറ പറകോളേജ നമുക്ക് പേരൊക്കെ ചുമ്മകോളജ് ഉണ്ട് അതുകൊണ്ട്നമക്ക് അറിയത്തില്ല
ആ ഹ ഹ ആ ഹ ഹഫുഡ് എങ്ങനെയാ പിടിക്കോ അവിടത്തെ
ഫുഡ് കൊളത്തില്ല ഇന്ന് രാവിലെ തന്നെ ഒരുമാതിരി ഇന്ന് രാവിലെ തന്ന റൈസ് ഒരു എന്തോ ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് ഒരു റൈസ് നാളെ ഇതേ റൈസ് തന്നെ കളർ മാറ്റിത്തരും അത്രയേ ഉള്ളൂ
ഓച്ച് ഉം
എടയ്ക്ക് ഇഡ്ലിയും ദോശയും കാണും
ആ ഫുഡ് ഉണ്ടാക്കുന്നത് അവര് മലയാളികളാണോ അല്ലണോ അജോ ഹും ഹും
ഒരുമാതിരി ഇവർക്ക് മസാല ഒന്നും വല്യയായിട്ട് വേണമെന്നില്ല അതുകൊണ്ട് ഒരു കടലയൊക്കെ ഉച്ചക്ക് ചുമ്മാ പുഴുങ്ങി തരും കണക്കാ പിന്നെ നമ്മള് നാട്ടീന്ന് വരുമ്പോൾ അച്ചാർ ഒക്കെ ആയിട്ട് വന്നാ ഓക്കേ
ഓഹ ഹ ആഹ്
ജ് എന്തെടുക്കുന്നു
കുഞ്ഞു താഅവിടെ ഉണ്ട് ടിവി കണ്ടോണ്ടിരിക്കുന്നു ആ മൂന്നര വയസുള്ളു
ആഹാ
ഉ
എൻറെ ചേച്ചിയുടെ കൊച്ചിന് നാലായി എന്ന് തോന്നുന്നു
ഉ ഉ ആ രണ്ടു പേരുണ്ട് ചേച്ചിക്ക്
രണ്ട് പേരുണ്ട് മൂത്തത് മൂന്നാം ക്ലാസായി ഇളയത് ഒന്നില് ആ നാലര കഴിഞ്ഞ് കേട്ടോ ഞാൻ വീട്ടിലല്ലാതോണ്ട് എനിക്ക് അറിയത്തില്ലെ
ഉം പിന്നെ രണ്ടു പേരേ ഉള്ളോ നിങ്ങള്
ഞാനും ചേച്ചിയും നടുക്ക് ചേട്ടനുണ്ട്
ആഹഹാ ആഹ ആ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞോ
ചേട്ടൻ കല്യാണം കഴിഞ്ഞില്ല അവൻ ബി കോം കഴിഞ്ഞു അക്കൗണ്ടിങ്ങിൽ കയറിയേകുവ ഒരിടത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല അവന് ഇരുപത്തി മൂന്ന് വയസ്സങ്ങാണ്ട് ഉള്ളു
ആഹ
ഉം കല്യാണം ഞാൻ ഇറങ്ങാണ്ടന്ന കല്യാണം നടത്തി ഇവിടാണ് എനിക്ക് ഇവിടെ ഒരു ലീവ് തരത്തില്ലാ നെ ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞാ രണ്ടും ദിവസം ലീവ് ഒക്കെയായിരിക്കും തരുന്നെ ഹലോ ശെ പോയ
കേക്കാവോ
ഹലോ ആഹ് കേക്കാം കേക്കാം ആഹ് അങ്ങനെയൊക്കെ ഓണ്ട്
ഉം
വിടെ വല്യ പാടാ പ്ലസ് ടു ഞാൻ സയൻസ്
പെൻസെറി എട്ത്താൺ ഉം അവ്ടെ ജെ
എന്തോ ഹലോ നെറ്റില്ലേ അവിടെ ജീനമുണ്ട് ഗീനമിന് ഇത് കൊറവാ എഹ് ഫീസ് മൂന്നു ലക്ഷം മൂന്നര ലക്ഷം ഉള്ള ഞങ്ങളുടെ ബാച്ചിന് പക്ഷെ ഞങ്ങളെ ബി എസ് സിക്ക് എട്ടാ
ആഹ് ആഹ് അപ്പൊ ഹോസ്റ്റൽ ഫീ എല്ലാം കൂടെ കൂട്ടി
ആഹ് എല്ലാം കൂടെ കൂട്ടിയ അവർക്ക് മൂന്ന് നാല് നാല അടിപ്പിച്ച് ന്നാലേ ഉള്ളൂ
ആണോ അഹ് ഹ ഹ അത്രേ ഉള്ളൂ അല്ലേ പക്ഷെ പ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുല്ലല്ലേ
ഇല്ല പിന്നെ അതുഅല്ല ജീനന്ന് പറഞ്ഞാ മൂന്ന് വർഷല്ലേ ഉള്ളൂ
ഉം ഉം ഹ്
പുറത്തൊക്കെ പോണ പിന്നെ പോസ്റ്റ് ബീസി എടുത്തിട്ടക്കെ എല്ലാരും നോക്കുന്നെ ഉം
അല്ലാതെ എക്സാമോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ
എക്സാം ഉണ്ട് അവർക്ക് വർഷത്തിലൊന്നേ ഉള്ളൂ നമുക്ക് സെമ്മ
സെമ്മ ല്ലേ ഉം കൊളന്താ എണിറ്റ് വന്ന് ഇങ്ങനെ എട് ക്കണംന്നൊക്കെ ജി എൻ എടുക്കണംന്ന് പറഞ്ഞോണ്ടിരുപ്പുണ്ട് അവള് കൊമേഴ്സ് എടുത്തെ
അപ്പൊ ജീനം മ് എടുക്കാൻ പറ്റുവ അതാ
ഉം അപ്പം എങ്ങനെയാ
ഇല്ല എറങ്ങീട്ട് കോസ്റ്റ്യസ് എടുത്താ മതി എപ്പ ബാലൻസ് ആയിക്കോളും കുഴപ്പല്ല
ഊം ഉം ഉം അല്ലാ ഇഞ്ഞുപ്പാ എങ്ങനെയാന്നോന്നും ആർ അവള് ഇതുവരെ മാറിന്ന് പഠിച്ചിട്ടൊന്നുല്ലേ അപ്പം
മാറിട്ടില്ല സ്കൂള് പോലും ഞാൻ മാറീട്ടില്ല യ ഒന്നാം ക്ലാസ് തൊട്ടു പ്ലസ് ടു വരെ ഒറ്റ സ്കൂളാ പഠിച്ചേ
ഉം ഉം ഉം
അമ്പിട്ടും എനിക്ക് ട്രോമയൊക്ക ആയിരുന്നു ഇവിടെന്നട്ട് എനിക്ക് എന്തോലേ പിന്നെ ഇങ്ങ് എന്റെ കൂടെ തന്നെ എന്റെ നാട്ടിലുള്ള രണ്ട് ഫ്രണ്ട്സ്സ് കൂടെ ഉണ്ടായിരുന്നെ അപ്പൊ എല്ലാരും കൂടെ വന്നു കൊണ്ട് കൊഴപ്പില്ലായിരുന്നു
ഇതിപ്പോ ആരു ഇല്ലേ നമുക്ക് തന്നെ വിടനൊരു ബുദ്ധിമുട്ട്
ആഹ് ആരും ഇല്ലെ നമുക്കും കൂടെ ഒര് പേടിയാ അതൊന്നും വീട്ട്കാർക്ക് പിന്നെ അവര് ഉള്ളോണ്ട് ഒര് ധൈര്യ ആയിരുന്നു.
ഉം അപ്പൊ അതും ബാംഗ്ലൂർ പോൽത്തെ വല്യ നഗരത്തില്
ആഹ് ബാംഗ്ലൂര് ഉം അതെ ബാംഗ്ലൂര് ഭയങ്കര അങ്ങനെയല്ല സൂക്ഷിച്ചില്ലെ ഭയങ്കര പാട ഒന്ന് നമ്മടെ സ്വഭാവം ഒന്നുല്ല പൈസ ചെിലവ് ഭയങ്കര പൈസ ചെലവാ ഉം
അപ്പം ഞാൻ നമ്മളെ ക്ഷീണിച്ച വര്ല്ലേ നമുക്ക് മലയാളികൾക്ക് പ്പഴും മല ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖ ഇല്ലല്ലോ ആഒരു രി ആഹ് രാവിലെ ഒന്നറങ്ങി ന്നാ ചായ കുടിച്ചിട്ട് പോകാലോ വിചാരിച്ചു ചേട്ടായി ന്നോട് ചോദിച്ചു ചേട്ടായി ന്നോട് ചോദച്ചു വേണോ ചായ വേണോന്ന് ചോദിച്ചു. ഞൻ പറഞ്ഞു. ചായ കിട്ടിയ കൊള്ളായിരുന്നു.
ഏഹ്
കുടിച്ചിട്ട് വേറൊന്നും പറയാരിന്നു കുടിച്ചിട്ടും എന്റെ അന്നേ രണ്ടു മസാലചായ വാങ്ങാനെന്തൊക്കെ ത്യ പർഞ് അത് ആഹ് അതഴിഞ്ഞിട്ട് ആഹ് ഒരു ചായ അവരപ്പ ഞങ്ങളോട് ചോദിച്ചു ആഹ് പ്പോ വേണോ ഫുള്ള് വേണംന്ന് ഇതൊക്കെ നമ്മള് ബ്രാണ്ടിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളു. മന്തി അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഇതിപ്പോ ചായടെ കാര്യത്തില് ആ ഫോ വേണം ഫുള്ള് വേണം ന്നൊക്കെ ചോയ്ച്ച അപ്പൊ ആഹ് എന്തായാലും ഫുള്ള് ടുത്തോളാം പറഞ്ഞു. എടുത്ത്ഴിഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ അറുവത് രൂവ ആയെന്ന് പറഞ്ഞു.
ഏഹ്
അപ്പഴേ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ സ്ഥലവല്ല
ഭയങ്കര പാടാ ഇപ്പൊ മലയാളി ഫുഡ് ഒണ്ടേ തന്നെ അയ്നു നല്ല ഡിമാൻഡ കാരണം എല്ലായിടത്തും ഇല്ലല്ലോ. പ്പൊ മലയാളികൾ കൂടുതൽ ഉള്ളൊണ്ട് അവര് നല്ല പൈസ കയറ്റി യെടുക്കും
ടുക്കുവല്ലേ
ഉം, പിന്നെ നമുക്ക് ലോക്കലായിട്ട് തിന്നാൻ പറ്റാതെ നമ്മൾ കൊടുത്ത ഹൈജീനൊക്കെയാണെന്ന് തോന്നത്തില്ല
ആ തോന്നിയായിരുന്നു അവിടെ ഞാൻ ക്ക് മജസ്റ്റിക്കിന്റെ അടുത്താ ഞാൻ പോയിരുന്ന്.
ആ മജിസ്റ്റിക്ക് സെൻട്രല ഏഹ് ബാംഗ്ളൂർ സെന്ടരാണ് മജസ്റ്റിക് അവിടെണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ മെയിനായിട്ട്.
ഉം ഹും. അവിടെ എനിക്ക് വലിയ സുഖായിട്ട് തോന്നിയില്ല പിന്നെ എത്രേം പെട്ടെന്ന് എങ്ങോട്ടേലും പോണന്നേ ഉണ്ടായിരുന്നള്ളൂ.
നമ്മള് ഇന്ന്കറക്ട് ബാംഗ്ലൂരും അല്ല നമ്മള് തമിഴ്നാട് ബോർഡറ ഹൊസൂറിന് അടുത്താണ് നമ്മള്. പക്ഷെ ബാംഗ്ലു നമ്മ കർണാക തന്നേ പക്ഷെ ബാംഗ്ലൂര് നമുക്കിവ്ട്ന്ന് പിന്നെ ഒന്നര മണിക്കൂർ ട്രെയിൻ പോണം.
ഓഹൊ ഹോ ഓ അങ്ങനെ ആഹ് ഉം ഉം.
കർണാടകയാണ്. പക്ഷെ നമ്മള് ഇവിടെ കൂടുതൽ പല ആൾക്കാരും മിക്സാ എല്ലാം കൂടി.
ഓഹ് ഓ
ഉം ഉം പ ഇത്
ഇത് കണ്ട തമഴ്നാടന്നേ പറയത്തുള്ളൂ.
പറയത്തുള്ളൂല്ലേ അത് പിന്നീം നമുക്ക് സഹിക്കാ അതൊന്നും. കൊഴ പ്പള്ള കാര്യല്ല പക്ഷെ ബാംഗ്ലൂർ ഒട്ടും പറ്റത്തില്ല
നല്ല തിരക്കും
ഉം, അതുവല്ല നമ്മളറിയാതെ എങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഉം ആ ഇത് നമ്മളെ ചിലപ്പോകളി കബളിപ്പിച്ചിട്ടൊക്കെ പോകും.
അതുണ്ടുണ്ട് ഉണ്ട് ഓട്ടോക്കാർ പോലും നമ്മളെവെറുതെ വിടത്തില്ല. ഇവിടുന്ന് ഇരുന്നൂറ് രൂപ ന്നും പറഞ്ഞു അങ്ങോട്ട് കൊണ്ട് പോയിട്ട് അവിടുന്ന് മൂവായിരം രൂവക്കെ ഞങ്ങളട്ത് എന്റെമക്കളട്ത്ത ന്നും ഒക്കെവാങ്ങീട്ടുണ്ട് ന ല്ല പൈസ. ഒരു റൂം അവർക്ക് കാണിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടു പോയതാ അതിന് കമ്മീഷനായിട്ട് അഞ്ഞൂറ് രൂപ വാങ്ങിയേ അറിയോ?
ആ ഹാ ആ ഞങ്ങളൊരു ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം
ആഹ്
എത്രയാ മുന്നൂറ് രൂപ ഞങ്ങളടേ അടുത് ന്ന് വെടിച്ചേ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു. പക്ഷേ മുന്നൂറ് രൂപ വേണന്ന് പറഞ്ഞു മേടിച്ചു പോയി. ഒന്ന് ഫ്രഷാപ്പാവാൻ വേണ്ടി മാത്രം. പിന്നെ ബാഷ അറിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖായിരുന്നു.
ആഹ്, നല്ല സുഖ പിന്നെ തമിഴ് അറിയാവുന്നവരും കുറച്ച പേരൊക്കെ ഉണ്ട്.
ആഹ്, പക്ഷെ അവരും ആ രീതി ചേർന്നിട്ടേ അവരും അങ്ങനെ തന്നെ കാണിക്കു കാരണം. ആ ഒരു ഇതാന്ന് പറഞ്ഞ് ആ ഒരു. ആഹ് ഒരു നേച്ചറിലേക്ക് അവരും വന്നു.
അഅ് ശരിയ
ഉമ്മു ഇത് ഏഹ് അ്അ് യാത്രയൊക്കെ പോവാറുണ്ടോ ഇതിന്റെടക്ക്
അയ്യോ ഞങ്ങക്ക് ഔട്ടിങ്ങില്ല ഞങ്ങക്ക് ശനിയാ ഴ്ച രണ്ട് മണിക്കൂറാ അത് ഇവിടുത്തെ ടൗൺ വരെ ടൗൺ അല്ലേ ഇവിടുത്തെ ചന്തയീ പോയിട്ട് വരാനുള്ള സമയേ ഒള്ളൂ
ആണോ
പിന്നെ ഇവിടെ ബോയ്സിന്റെ ഹോസ്റ്റല് ഞങ്ങള മേളിൽ തന്നാ അവർക്ക് എപ്പോ വേണെങ്കിലും പോകാ ഇവിടെ ഭയങ്കര സ്ട്രിക്ടാ കെട്ടോ അക്കാര്യത്തി ഭയങ്കര സ്രിക് ഇവിടെ ചുമ്മാ അങ്ങനെ ഗേൾസിന വിടത്തില്ല
ആഹ് ആഹ് ഹാ
ഇവിടെ ഭയങ്കര റൂൾസാ ഇവിടെ ഡ്രസ്സിങൊക്കെ എങ്ങനാന്നറിയോ കോളേജ് പോകുമ്പോ ഷോളും ചുരിദാർ ഇടണം മുട്ടിന് താഴെയുള്ള ചുരിദാറി നിൽക്കണം ഹോസ്റ്റലിലെ റൂമിനകത്ത് മാത്രേ ശോട്സ് സേലും ഇടാൻ പറ്റൂ നമുക്ക് കോറിഡോറിക്കൂടെ നടക്കുമ്പ പോലും മുട്ടിന് താഴെ നിക്കണം ഇവിടെ ബോയിസിന്റെ ഹോസ്റ്റൽ മേളിളുള്ളോണ്ട് ഇവര് താഴെക്കൂടൊക്കെ പോവും അപ്പം ഇവര്ടെ ഗേറ്റ് പൂട്ടിട്ടായിരിക്കും പക്ഷെ ഇവർ കാണോന്നോർത്തിട്ട് നമ്മളട്ത്ത് ഷോർട്ട് സ് അത്രയ്ക്ക് സ്ട്രിക്ടാ ഇവിടെ ഉം എന്നെ പറ്റിയെടുത്ത വീട്ടുകാര് കൊണ്ട് ഇട്ടേക്കുന്ന പറ്റിയിടത്താ വീട്ടുകാര് തപ്പി പിടിച്ചു കൊണ്ടിട്ടേക്കുന്നെ
ഞാനും ഇതുപോലെ ഡിഗ്രി പഠിക്കാൻ പോയ പോയതും ഇതുപോലെ ആയിരുന്നു. സിസ്റ്റർമാരുടെ ഇടക്കായിരുന്നു
ആഹ്
അതി രാവിലെ നാലരയൊക്കെ ആവുമ്പോ എണീക്കണം പ്രാർത്ഥന അവര് പ്രാർത്ഥിച്ച വര് നമ്മളും പ്രാ
ഇവിടെ എണ്ണീയിരിക്കലും ഇല്ലാ ഞാൻ അന്തഭയത്തിന് എണ്ണീക്കലില്ല നേരത്തെ ബാക്കിയെല്ലാം ഉണ്ട് എണ്ണീക്കണ്ട രാവിലെ ഉം ഉം എന്നാ പഠിച്ചേ ഡിഗ്രി
ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഉം കോട്ടയാ പഠിച്ചേ പിന്നെ ഫുഡൊന്നും വലിയ കൊഴപ്പൊന്നുല്ലായിരുന്നു പിന്നെ ഈ സിസ് റ്റർ മാരുടേതായ ഓരോ ആഹ് ഓരോ ഏഹ് ഇതുണ്ടല്ലോ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ വെളിവിട ത്തില്ല ഉം വെളി ആഹ് വെളീന്നൊന്നും വിടിയേലേ നമ്മു ക്ക്‌ എവിടെയെങ്കിലും ഒന്ന് പ്രിന്റ് എടുക്കാൻ പോണെങ്കിൽ തന്നെ അന്ന് വീട്ടിൽന്ന് വിളിച്ച് ച്ച് പറയണംന്ന് നമ്മള് വീട്ടിൽ വിളിക്കുമ്പോ അമ്മ പറയും ആഹ് അയിന് ത്തിനാ കറങ്ങാൻ പോവാനല്ലേന്ന് ചോയിക്കും ആ രീതിയ ഉം അവരും നമ്മുടെ സിസ്റ്റർമാരൊക്കെ യോജിച്ചു പോവുന്ന ആൾക്കാരാ
ഹ് ഹും
ഇനി എന്നാ വീട്ടിലേക്ക്
ഞാൻ ഓണത്തിന് ഞങ്ങക്ക് ലീവൊള്ളൂന്നെ ഞങ്ങക്ക് എക്സാം ആ ഇനി രണ്ടു ആറും അപ്പ ഞങ്ങളോർത്ത് സെംമ്പ്രേക്ക് തരുവായിരിക്കുന്ന് പക്ഷെ അവര് പറഞ്ഞു ഇല്ല തരത്തില്ല ഓണത്തിനെ വിടുത്തുള്ളോന്ന് ആഹ് എന്നാ ലാസ്റ്റ് വരുംന്ന് അറിയോ ഏപ്രില്
ആഹ് ആഹ്
വർഷത്തിലൊരു മൂന്ന് വട്ടം പോയാ ഭാഗ്യന്നാ ഞങ്ങൾ വിചാരിക്കുന്നെ.
ആഹ് ആഹ്
ഉം ആഹ് ശെരിന്നാ ഉം ആഹ് ശരി ഉം